ഹലോ
ആ കേ കേക്ക്ണ്ട് കേക്ക്ണ്ട്
അയ് പിന്നെ അട്ച്ചിര് അട്ച്ചിരുന്നു പഷെ ഇതിന് ഇത് കാണില്ല ഞാൻ കൊറേ നോക്കിയോക്കി
ആ സുഖായിട്ടിരിക്കിണു സുഖായിട്ടിരിക്കിണു എന്തൊക്കെണ്ട് അവിടെ വിശേഷങ്ങള്
ഇവിടെ സുഖാണ് മയൊക്കാണ് ഭയങ്കര മയം തൊക് തായിട്ട് ഉം പൊയിം തൊക്കെ ആകെ നർഞ്ഞെട്ക്കാണ്
ഏ പുഴവക്കത്താ വീട്
ആ പൊയവക്കത്താണ്
ഏ
അപ്പൊ മക്കക്ക് ആ നർഞ് ഞ്ഞിപ്പൊ ഞാൻ പറ പ്രളയൊന്നും ഇല്ലാതക്കട്ടെ ന്ന് പറിയ് പേടിയ കഴിഞ്ഞ പ്രാവശ്യംന്നെ അങ്ങനെ പോയി അയ്ന്റെ മുന്നത്തെ പ്രാവ്ശ്യയ്നു ഭയങ്കരായിറ്റ് പ്രളയം തൊക്കെ ആയിട്ട് ആ വെള്ളം കേറിനു
ഏ അവ്ട്ന്ന് ന്നിട്ട് ങ്ങള് പോവല മഴ പെയ്ത് വെള്ളം കേറിയാ
ഞങ്ങളയ്ന് വല്ലാതെ ഞങ്ങള് അയ്‌ന് വല്ലാതെ പൊ പോവാറില്ല
ആഹ്
അഞ്ചു ആറല്ല ഞങ്ങളെ മൂത്തച്ഛന്റവ്ടെക്കെ ആകെ വെള്ളത്തിലൊക്കായി ആകെ തായ്നി
ഉം ഏ സാധനങ്ങളൊക്കെ
ഇതാണ് വേറെ പണി പിന്നെന്തൊക്കെണ്ട് ആടെ ഏ ആ ഒക്കെട്ത്തക്കണ്ടേരും
കട്ടിലും അൾമാരൊക്കെ അപ്പൊ എന്തയ്യ ഒക്കെ
ഞങ്ങള് ഒക്കെ മുൻ മുന്നറിപ്പൊക്കെ ണ്ടാവല്ലോ അപ്പൊ ഒക്കെ ട്ത്ത് മാറ്റും കൊറേ അങ്ങനെ മാറ്റി വെക്കും
ആ വല്യ ബുദ്ധിമുട്ടാല്ലേ പിന്നി അതുപോലെ കൊട്ന്ന് ശരിയാക്കണ്ടേ
ആ ആക്കണം പക്ഷെ അമ്മള് കൊറെ സാധനം അങ്ങനെ ഒലിച്ചൊക്കെ പോവും ന്നാതന്നെ നമ്മളെ വീട് ടിന്റെ വയറിങ് വീടിന്റെ ചൊമരൊക്ക ആകെ പൊട്ടി കീറി ആകതാണ് ഉം ഞങ്ങളെ വീട് അട്ത്ത ന്റെ മൂത്തച് ന്റെ വീടൊക്കെ ബെൽറ്റൊക്കെ വാർത്ത വീടെര്ന്നു ഒക്കെ താന്ന് പോയി ആട്ട്
ഏ അപ് വീട് അടീക്ക് താവേ
ആ അടീക്ക് താ ആ താന്നു പൊയ്ക്ക കാരണം വെള്ളങ്ങട്ട് വര്ന വരവ് അത്രല്ല മ്മള് കുഞ്ഞിങ്ങട് വേണ്ട് താകെ വെള്ളം ങ്ങ്ട് കുടിക്കല്ലേ കുട്ടിയുടെ ഒരു ഭാഗം അട്ക്കള ഭാഗൊക്കെ അട്ക്കള ഭാഗം പറ്റങ്ങട്ട് ഇതായാട്ട് പിന്നെ പൊ പോന്നിരും ഇതായിട്ട് വിണ്ട് ങ്ങട്ട് കീറിക്ണ് അല്ല പറിയ എല്ലാ വ് വടെ വീടുകൾ പല വീടുകളുണ്ട് നമ്മളെ വീട് പിന്നെ കൊറച്ച് മോലായണ്ട് അത്ര കിട്ടിന്നില്ല. പക്ഷെ ഈ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ അങ്ങനെ ആവുല്ലോ?
ആഹ്
ആ പോയന്റെ നെരപ്പില് സമായിട്ട് ഫുള് അങ്ങനെ ആവും.
എന്ത പിന്നെ അതൊക്കെചെയാ.
പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്യാന അങ്ങനെ പ്പോ.
ഉ എന്താപ്പ ചെയ്യണ്ല്ലേ നമക്കുള്ള സ്ഥലത്തല്ലേ പെരേറ്റാൻ പറ്റുള്ളൂ.
ആഹ് വീടാക്കാറ്റുള്ളു അപ്പൊ നമ്മള്. . കുറേ ഒക്കെ നമ്മള് സഹിക്ക പിന്നെ ഇപ്പോ വീട് എടുക്കാൻ അത്ര എളുപ്പള്ള കാര്യംല്ലല്ലോ.
ആ. എന്റെ ഒരു നാത്തോന്റെ വീടും പോയിന്റെ അടുത്തൊന്നുംല്ല പക്ഷെ നല്ലോ വെള്ളം വരുമ്പോ ഓലെ വീട്ട് ക്കെ കേറും അവടിം രണ്ട് പ്രാവ്ശ്യം വെള്ളം മൂടിയിര്ന്നു. ഓലെ വീട്ടിലൊക്കെ ഇതേമാരി നമ്മളിപ്പോ. അങ്ങനെ അളമാറകളൊക്കെ നമ്മൾ ചുമര് മ്മതന്നെ ഫിറ്റ് ചെയ്തതാവുല്ലേ അതൊക്കെ ആകെ നാശയി. കുട്ട്യോളൊക്കെ എത്ര ആളുണ്ട്. ഹലോ?
ഇപ്പോ പോവേ.
ഏ.
ഹലോ?
ഹലോ?
ആഹ കേൾക്കുന്നില്ലേ ഞൻ എറെ മോളെ പിന്നെ അവിടെ മണ്ടിയ നമ്മളെ ബാർപ്പിന്റെ മോള് ഒകൊന്. അപ്പൊ ഞാൻ പേടിചോ യിഓരോന്ന് കേൾക്കാറുണ്ടല്ലോ നമ്മള്. മക്കള് അയ്മേ നല് വയസായിണ്. ഇപ്പോ നെയ്സറിക്ക് ചേർതേതാ അപ്പൊ ഭയങ്കര ആഹ. ഭയങ്കര കരച്ചിലും ഇതൊക്കെ ആയിട്ട് ഇപ്പന്ന് കുഴപ്പൊന്നുല്ല സന്തോഷത്തിലാ പോയത്.
ഹേ അത് കൊറച്ചിസം ഉണ്ടാവും ആ ബുദ്ധിമുട്ട് കൊണ്ടാക്കി കൊടുക്കല.
കൊണ്ടയാക്കി എന്നോട് എല്ലാ ദിവസവും പറയും കൊണ്ടയാക്കി പക്ഷെ ഇവടുന്ന് കൊറച്ചങ്ങങ് പോവണം. അപ്പൊ എ ഞാൻ പറയാ. നടന്ന് പോ പോവാൻ ഞാൻ അയിക്ക സമയക്കൂലാറിം. ഇൻക്ക് കയ്യൂല അറിം ഞാന് ഉം.
കുട്ടികളെ കൊണ്ടോ വാണ് എ ങ്ങനെ ബസ്സാ ഓട്ടർഷെ.
ആഹ ആ വണ്ടി നല്ല മറ്റേ വല്യ വേനണ്ട്. അതില് കൊണ്ടയാക്കും അപ്പൊ അയില് അങ്ങനെ പോവാ നമ്മളൊന്നും അറിയണ്ടലോ അപ്പൊ ഇങ്ങനെ ആവുമ്പോ. മൂന്നാളുണ്ട് മൂന്നാള് സ്കൂള് ഒക്കെ വാഹനത്തിലന്നെ പോവാറ്.
ആഹ വ വല്യോ രൊക്കെ ഏത് ക്ലാസ്സില.
വല്യോല് എട്ടാം ക്ലാസ്സിലാ.
ആ.
അപ്പൊ ആ അപ്പൊ അവര് പിന്നെ വലയ കുട്ടിയായ പോ അവരെ കാര്യം നോക്ക. ക്കണ്ടാ പക്ഷെ വ ആ വരെ മ്മള അങ്ങനെ വിടൻ പറ്റൂ.
അത് ശരി ചെറുതീറ്റങ്ങളെ കൊണ്ടാക്കി കൊടു ണം പിന്നെ പഠിപ്പിച് കൊടുക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടണം.
കുറച്ച് ബുദ്ധിമുട്ട നമ്മള് ലാസ്റ്റ് നമ്മള് ആദ്യംഒന്ന് പഠിക്കണം. എന്നിട്ടാണ് അവരെ പഠിപ്പിക്കണ് ഉം.
അത് ശരിയാ നമ്മക്ക് കുട്ട്യോളോപ്പം പഠിക്കുമ്പോ അമ്മക്കും കുറേ കാര്യങ്ങള് പഠിട്ടാ.
പാഠി കിട്ടും പക്ഷെ ഞമ്മള് ഞമ്മക്ക് കൊറച്ച് ക്ഷമവാണം ഞാൻ പറയും ടീച്ചർമാരൊക്കെ സമ്മതിക്കണം പറയും
അത് ശരിയാ ഞാ ഞമ്മള് കുട്ട് കുട്ട്യോളൊന്നും അറിയാതൊരു ദിവസം സ്കൂള്ക്ക് പോയി തിരിച്ചു വരുമ്പോല് ആന്ന്ള്ള അക്ഷരം നല്ലെ
ആഹ് ആഹ് അതെ ആഹ് വാന്നും ഒന്നൂന്നൊക്കെ പഠിച്ചു പോയാല് ആഹ് ഏ അതൊക്കെ അങ്ങനെ പഠി പഠിപ്പിക്കും ഇപ്പോ ഇന്നാണ് ഇടുത്തത്. അയ്ന് ‌ഞാൻ ഒന്നില് ഇടാൻ സുഗാണ് പക്ഷെ ഇനി അല്ലാത്തതൊക്കായിക്കാരം ഇൻക്ക് ബുദ്ധിമുട്ട്.
ആഹ് എങ്ങനാ പ്രൈവറ്റ് സ്കൂളാ അതോ ഗവൺമെന്റ് സ്കൂള് തന്നെ?
അല്ല ഇവള് പ്രൈവറ്റ് ആണ് ഇനി ഉം ചെറുത് മറ്റോരു ഗവൺമെന്റാ
ആഹ്. ആഹ് ഫീസൊക്കെ എങ്ങനെ നല്ലോണ്ടോ മാസം മാസം അതോ മൂന്ന് പ്രാവിശ്യായിട്ട് കൊടുക്കേ?
ആഹ് മാസ മാസ ആണ് ഇവടെ.
ആഹ്
പക്ഷെ ഇവിടെ അയിന് അത്ര അമ്മളെല്ലാ ആഹ് ഫുഡ് ഒന്നും കൊണ്ടോണ്ടാ ആക്കെ ആടെണ്ട്.
ഏഹ് അതൊക്കെ ആട്ത്തന്നെ ആഹ് ബുസ്തകൊക്കെ അവിടെത്തന്നെ വി ച്ച്ങ്ങാണ്ട്ള്ള അങ്ങൻത്തെ സ്കൂളാ?
അല്ലാ പുസ്തകം ആക്കെ അമ്മള് കൊണ്ടു പോകണം.
ആഹ് ചെല സ്കൂളില് ഇണ്ടല്ലോ ഇപ്പൊ അങ്ങനെ പുസ്തകൊക്കെ അവ്ട്ത്തന്നെ വെക്കാ.
ആഹ് അതൊക്കെണ്ട് അത്പ്പം ഇന്റെ നാ ത്തൂന്റെ ഓല് അങ്ങനെയാണ് പക്ഷെ അവർക്ക് നല്ലൊരു കാര്യാ ഓള് പ്രസവിക്കാ കയ്ഞ്ഞ പ്രാവശ്യരുന്നു അപ്പം ഒന്നും പഠിപ്പിക്കേണ്ട നമ്മൾ നോക്കും വേണ്ട ആ സമയത്തൊക്കെ നല്ലൊരു ഉപകാരണ് അത് ഞാ അതാ എന്നും ഞമ്മളറിയണ്ട ഞമ്മള മക്കളെ ആഹ് എല്ലും പഠിച്ച് ഇങ്ങനെ കിട്ടോള്ളു. അത് ഞമ്മക്ക് ആ സമയത്ത് ഞമ്മക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കല്ലോ അപ്പൊ ആ സമയത്ത് ത്ത് വെല്ല്യൊരു കിട്ടലാണല്ലോ അങ്ങനെ
അത് ശരിയാടാ അല്ലെ ഞമ്മള് അയ്നും കൂടി സമയം കണ്ടെത്തേണ്ടേ?
ആഹ് നമ്മള് സമയം കണ്ടെത്തെണം ഞമ്മക്ക് ക്ഷമയും ഇതൊക്കെ വാണം മക്കളോട് ദേഷ്യ ആഹ് മക്കളോട് ദേഷ്യം പിടിക്കുമ്പോ അവർക്ക് ഒന്നോട് പഠിക്കാന് അത്രേം ഇത്ണ്ടാവൂലാ
ഉം ഇപ്പത്തെ കുട്യോളോട് അമ്മള് അങ്ങട് ദേഷ്യം കാട്ട്യാ ഓല് അയ്ലും വെല്ല്യ വാശിക്ക് നിക്കും.
ആഹ് അയ്ലും വെല്ല്യ വാശിക്ക് നിക്കും.
ഞമ്മള് ഓളെ ഓലെക്കാട്ടിലും ഞമ്മക്ക് ക്ഷമവാണം ക്ഷമിച്ച് സോ പ്പ്ട്ടൊക്കെ കാര്യം കാണാൻ പറ്റുള്ളൂ.
അതെ സോപ്പിട്ട്ട്ടെ കാര്യള്ളൂ അല്ലെങ്കി അവര് ഒന്നും കൂടി ഞാനൊക്കെ ഇന്റെ മോളെ ഒന്ന് കൂടി പറഞ്ഞാ അവളാ പോയാട്ട് ഒറങ്ങു. പിന്നെ കരഞ്ഞു കരഞ്ഞ് ആഹ് ഒറങ്ങും പിന്നെ ആ ഒയ്ത്ണോ ഇല്ലാതാവു അപ്പൊ ഞാ പറയു ഇവരെ വെറുതെ ആണ് അമ്മള് കുട്ട്യേളെ അടിച്ച് വയ്‌പ്പിക്കാര അമ്മള് കൊറേ ദേഷ്യം പിടിച്ച് അവർക്കൊന്നും കൂടി ദേഷ്യം കൂടും ഇവളയ്ന് കിട്ടന്നെല്ലാ പഷെ മറ്റോൻ ഇന്റെ മോന് പിന്നെ കൊറെ ഒക്കെ പേട്യാടി അങ്ങനെ കിട്ട്യാലും പിന്നെ അടി ഒന്നും കിട്ടീല്ലെങ്കിലു ഓര് നമ്മളെ ചെല ആള്കൾ ചേലോരോക്കെ അടിക്കുവാണല്ലോ കൊറെ
മ് ആഹ ഞമ്മള് തീരടി കാത് കൃതിക്കെ കാണുമ്പോ ഞമ്മള് ചെറുതായിട്ടൊക്കെ ഓരോന്ന് പിന്നെ ഞമ്മക്ക് മനസിന് ഒരു സുഖ ണ്ടാവുല്ലെങ്കിലു
ആഹ തെ.
ഒന്ന് കൊടുക്കുക്കെ ചെയ്യു ഹ് ഹ്.
അപ്പ ന്നമ്മ ആഹ
മറ്റൊല്ലണ്ടും പെണ്ണോ?
കാണ്.
ഉം രണ്ടാമത്തെ ആള് എത്രേല് എത്തി?
ഓ ൻരണ്ടാ ക്ലാസില്.
ആഹ ഹസ്ബൻറ് എന്താ യ്യ്ണെ നാട്ട് തന്നെ?
ആ നാട്ടിലാണ്. ആ ഇവടെ കടെലാണ് വർക്ക് യ്യാണ് വടെ. ടൈൽസ് ഇതൊക്കെല്ലെ, ആ അപ്പൊ ഈ മഴ ഒക്കെ ഉണ്ടാവുമ്പോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് പോവാന്. ആ
എല്ലാവർക്കും ഒക്കെ പ്രശ്നാണ്. എന്നാ മഴ ഇല്ലാ തൊട്ട് പറ്റൂല്ല
അതെ. ഇപ്പം ചൂട് ഭയങ്കരായിട്ട് കുറവുണ്ടാവും. അലക്കിയത് ഉണങ്ങാനും, അതൊക്കെ ബുദ്ധിമുട്ടാണ്.
ആഹ് വെള്ളമില്ലാത്തോല് ഒരുപാട് ആളുകൾ, ഇങ്ങൾക്ക് പിന്നെ പുഴ വക്കത്തായോണ്ട്, വെള്ളം താഴ് ണ്ടാവുല്.
ആ വെള്ളം ആ വെള്ളം വെള്ളംഉണ്ടാവും എപ്പോഴും. വെള്ളം ഉണ്ടാവും, വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ പ്രളയം ഒക്കെ വരുമ്പോഴാണ് പേടി.
ആഹ്.
പിന്നെ ഞങ്ങക്ക്. ഞങ്ങക്കി പുഴന്നായിരുന്നു വെള്ളം. അത് പിന്നെ പുഴ ല്കലങ്ങിയ അതാവുമ്പനമ്മള് കുടിവെള്ളം നമ്മൾ കൊണ്ടുവരണം
ആ ആ് അപ്പൊ പുഴയിൽ കലങ്ങിയ വെള്ളാകുമ്പോൾ കിണറ്റിലും കലങ്ങോ
ആ കിണറ്റിന് നമ്മള് സ്ലാബ് ഇട്ട് മൂടിയിരിക്കയാണ്.
ആഹ്
പക്ഷെ നമ്മള് മൂടിയിട്ടതാണെങ്കിലോ മൂടി വെച്ചതായാലും നമ്മള് പിന്നെ വെള്ളം പ്രളയമൊക്കെ വരുമ്പോ പ്രളയൊക്കെ വരുമ്പോ വെള്ളം എന്താ പിന്നെ കലങ്ങിയ വെള്ളായിരിക്കും.
ഉം. പിന്നെ നമുക്ക്ത് കുടിച്ചാനൊരു മടിയാവില്ലേ. അതിലെ
മടിയായിരിക്കും. ആഹ്. അതെ എടുക്കാനൊക്കെ മടിയായിരിക്കും. പിന്നെ നമ്മള് പിന്നെ നമ്മള് കുടിവെള്ളം നമ്മൾ കൊണ്ടുവരും. അവിടെക്കെ കിണറ്റിൽ നിന്നൊക്കെ നമ്മൾ കൊണ്ടു വരും അങ്ങനെ. ആ വെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് അങ്ങനെ ചെയ്യും.
ഓ....
ഇല്ല. കനാ.. ആ അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങള് അങ്ങനെ പഞ്ചായത്ത് കിണറുണ്ട് ഇവിടെ. അവിടേക്ക് വെക്കലാണ് ആ സമയത്ത്. അപ്പൊ നമുക്ക് നല്ല വെള്ളം കുടിക്കാം ആ സമയം അതു കഴിഞ്ഞാ നമ്മള് അവിടെ വെക്കും. ആ സമയ ആവുമ്പോ അങ്ങനെയാണ് ചെയ്യാറ്. അത് വെള്ളത്തിലിടുന്ന മോട്ടോറാണ്, അപ്പൊ. കഴിഞ്ഞേര പിന്നെ വെള്ളമൊന്നും മഴക്കാലം വന്നിട്ടില്ല. ഇനിപ്പം അങ്ങനെ ചെയ്യേണ്ടി വരും
ഇപ്പം പഞ്ചായത്ത് കിണറ്റില് നല്ല വെള്ളം ഉണ്ടാവൂലേ.
ആ പഞ്ചായത്ത് കിണറ്റിൽ പിന്നെ നമ്മള് വേനൽക്ക് വെള്ളം ഇണ്ടാവൂല്ല. പിന്നെ ആ മഴന്ന് പറഞ്ഞ അവിടെ പുഴയിൽ വെള്ളം കേറിന്ന് പഞ്ചായത്ത് കിണറിലുംവെള്ളം കേറും. പുഴയിൻ്റെ വക്കിനല്ലേ. അപ്പ അവിടെ എങ്ങനെയാണോ വെള്ളം അതിനനുസരിച്ച് ഇവടിം കേറും അപ്പൊ നമുക്ക് അതൊരു സുഖാണ്. കാരണം നമുക്ക് എവിടെക്കും നോക്കണ്ട. ആ സമയം നമക്ക് ആഹ് നമുക്ക് അന്നൊരു ദിവസം നമുക്ക് ഇതായിട്ട് ചെയ്താല് ഇങ്ങട്ട് എട്ത്ത് നമ്മക്ക് ആറാസ ഞമക്കങ്ങനെ ചെയ്യ വെറുതേ ഉം ആഹ് ഓക്കെ